റയൂ.
ആഹ് ന്നാ ഇങ്ങള് മറ്റേ വണ്ട്യേളൊക്കെ വാടെയ്ക്ക് കൊട്ക്കണെ ആളല്ലേ
ആഹ് ഞമ്മളിട്ത്ത് വണ്ട്യേളൊക്കെണ്ട്.
ഇപ്പൊ ഏതൊക്കെയാ വണ്ട്യേളിളെ ഞമുക്ക് കൊറച്ച് രണ്ട്‌മൂന്ന് വണ്ട്യേള് വേണ്ടീനു അമ്മളെ. എന്താ കാക്കുന്റെ കല്യാണാണ് അപ്പൊ അതിന് വേണ്ടികാണ്ടേ. പെണ്ണിന്റെ പെണ് പെണ്ണിന്റെ വീട്ടിക്ക് പോവാൻ വേണ്ടിങ്ങാണ്ട് കൊറച്ച് വണ്ട്യേൾ വേണ്ടീനു
ആ അങ്ങനെ അപ്പൊ ഞമ്മളട്ത്ത് ഇങ്ങള്. വല്യ വാഹനങ്ങളാണോ ഉദ്ദേശിക്ക്ണെ ഏഹ്
ആ അമക്ക് ഒരീ രണ്ട് വല്യ വാഹനം മാണം അത്യാശ്യം നല്ലതെ.
ആഹ്.
പിന്നെ ഒരു ഏയാക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റിയ വാഹനണ്ടാവുല്ലേ.
ആഹ് ആഹ് എന്താവും
ആ അത് അത്ണ്ടെങ്കി അത് മാണം
ആഹ് ഏയും അതിന്റെ അടക്കില്ലത്ക്കാറല്ലേ അതിന്റെ മേലക്കുള്ള വാഹനങ്ങള് വേണ്ട ല്ലാല്ലോ
ഏഹ് ഏഹ് നമ്മക്ക് എന്താ വച്ചാലെ എന്താ പെണ്ണിന്റെ വീട്ടക്ക് പോകുമ്പോ അത്യാവശ്യംം നല്ല രീതിക്ക് പോണല്ലോ അപ്പൊ ന നമ്മെടെ കുടുംബത്തിെലെ ഫസ്റ്റ്ത്തെ കല്യാണും ആണ്
ആഹ് ആഹ്
അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരുക്ക് എങ്ങനെ നിങ്ങളെ വെലയും കാര്യങ്ങളക്കെങ്ങനെ വരുന്നേ
വെല എന്താ നിങ്ങള് എന്താ പുതിണ്ണിനും പുത്യാപ്പള ക്കും പോവാാൻ പറ്റിയ വാഹനങ്ങൾക്ക് മറ്റേ ബി എംഡബ്ല്യു ഓടി അതേമാതിരിക്കത്തെ വാഹനങ്ങളൊക്കെ ഉണ്ടാവും അതിനാണ് കുറച്ച് വെല കൂടുക
ആഹ് അങ്ങനത്തേനൊക്കെ എത്ര വരുന്നേ ബി എമ്മിനൊക്കെ നമുക്കൊരു കറു ത്ത നിരത്തിലുള്ളാണ് വേണ്ടത്
വലിയ കറുപ്പുണ്ട് കറുപ്പ് വി എമ്മും മോടിയൊക്കെ ഉണ്ട് വെനസ് കറുപ്പില്ല
ആഹ് അത് വേണ്ട നമുക്ക് ബി എം കിട്ടിയാ മതി
ആഹ് ബി എമ്മുണ്ട് അത് നമ്മളെ പൈസ വരുന്നത് എത്ര യ്ച്ചാല് എട്ടാണ് നമ്മള് ഒരു ദിവസത്തിന് വാങ്ങല്
ല്ലേ അല്ല അത് എങ്ങനെയൊക്കാരം നമുക്ക് അയിന്റെപ്പം ഇതൊക്കെ ഇണ്ടാവോ ഓടിക്കാൻ ആളുണ്ടാാവും അല്ലാതെ
ഓടിക്കാൻ ആൾുണ്ടാവൂല്ല നിങ്ങളന്നെ കാരം പ്രത്യേകിച്ച് പുതിയന്ന മുതിയാപ്പിളിന്റെ വണ്ടിയ ആയത് കൊണ്ട് ഓടിക്കാൻ ആള് വേണ്ടല്ലോ
അത് വേണ്ട അല്ലെ ഞമ്മളിപ്പോ വ
കാര്യങ്ങളില് മറ്റു വണ്ടികൾക്കൊക്കെ ഉണ്ടാവൂല്ലേ
ആഹ് നമ്മള് ന ആ നമ്മളിലുണ്ട് ആൾക്കാരൊക്കെ കൊടുക്കാണ്ട് പക്ഷെ എന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ വേറെ രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഇതേമാതിരി വണ്ടി വാടകക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് വിളിച്ചിരുന്നു അപ്പൊ അവരൊക്കെ എന്താ വെച്ചാല് ഓടിക്കാൻ ആളില്ലാതെ വണ്ടി മാത്രേ കണ്ട് തരില്ല എന്നാ പറഞ്ഞത് അപ്പൊ അതാ ചോദിച്ചേ നമ്മളിപ്പോ പെണ്ണെ പരിക്ക് പോകുമ്പോ ഇപ്പോ പുറത്തൊന്ന് ഒരാളെ അറിയാത്ത ആളെ കൊണ്ടോവാറിയുമ്പോ അത് നമുക്ക് എന്തോ ഒരു പോലെയല്ലേ
അത് ശരിയ
അപ്പോ ആ അതും പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോകുമ്പോ അവര് അത്യാവശ്യം ലോങ്ങാണ് അത്യാശ്യം ദൂരണ്ട് പണ്ണിന്റെ വീട്
ആഹ് നമ്മള് ഓടിക്കാന് ആള് വിടലില്ല ഓലന്നെ അങ്ങനെ വന്ന് എ വണ്ടി കൊണ്ടുപോകും ഏണ്ട് നേരായ സമയത്ത്
ആഹ് ആഹ് നമ്മള് ഇതിപ്പോ ഒരു ദിവസത്തിനല്ലേ
ആഹ് ഒരു ദിവസത്തിനാണ് എട്ടായിരം എട്ടേ അഞ്ഞൂന്നാണ് നമ്മള് ഇതുവരെ കൊടുത്തിരുന്നത് ഇ കൊറച്ചു ദിവസം മുമ്പോണ് നമ്മളത് എട്ടാക്കിയത്
ആഹ് അല്ല നമ്മക്ക് വില കീവ് ഒന്നും ഉണ്ടാവുല്ലെ വിലയില്? കൊറച്ച് വണ്ടികളൊക്കെ എടുക്കണ്ടല്ലോ എന്തെലൊക്കെ ഒന്ന് കൊറച്ചേരി
നമ്മള് നിങ്ങള് ഏതൊക്കെ വണ്ടിയാളെന്നാ പറയ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ച്ച് അപ്പം കൊയേ കുറച്ച് തരാം ആഹ്
നമുക്കെന്താ വേണ്ട വെച്ചാല് ഒരു ബി എമ്മ് വേണം ചെക്കനും പെണ്ണിനും പോവാന്.
ആഹ്
പിന്നെ ഒരു താർ വേണം ഫാമിലിക്ക് പോവാന്
ആഹ്
പിന്നെ നമ്മളെ ചെക്കന്മാർക്കൊക്കെ പോവാൻ വേണ്ടിങ്ങാണ്ട് ഒരു ഫോർച്യുണർ മേണം. ഇത് മൂന്നും മതി. ഇത് ഇത് മൂന്നും നമുക്ക് കറുത്ത് നിറത്തില് തന്നെ കിട്ടണം.
ആഹ് കറുത്ത നിറംണ്ട് പിന്നെ എന്ത്‌ വെച്ചാല് മറ്റേ ഫോർച്യുനറ് കറുത്ത നിറ ത്തില്ലുണ്ടോന്നൊരു സംശയം ഞൻ ഞാന് കടേല് ചെന്ന് നോക്കണ്ടേനു
ആഹ് ഫോർച്യുനർ എന്തായാലും വേണം കാരണം അത് മാ ത്ര ഞമുക്ക് വേറൊരു നിറത്തി കിട്ടീട്ടു കാര്യമില്ല നമ്മളൊരു നമ്മളെ ഡ്രസ്സ് നമ്മളെ വസ്ത്രം അതേമാരി തന്നെ എല്ലാതും കറുത്തനിറാണെ. അത് നമ്മള അങ്ങനൊരു ഒരു ഒത്ത് ചേർന്ന് കൊണ്ടാ പോണത്. മൊത്തത്തിലൊരു കറുത്തതിലായിങ്ങാണ്ടാ പോകുന്നത്
ആഹ് അതൊണ്ടാവാൻ സാധ്യതുണ്ട് നമ്മളത്ത് എന്താ കറുത്ത നിറത്തിലുല്ല ഫോർച്യുണർ രണ്ടെണ്ണ ആണല്ലത് ഒരു വൈ ഒരു വെള്ളയാണ് അതിലിപ്പോ കറുത്ത നിറം എന്താ രണ്ടെണ്ണം കൊണ്ടോയിന്നു എന്താ ഒരുത്തര് ഒരു കൂട്ട ഇന്നാണ് കൊണ്ടോണ്ട ഹ് അങ്ങനെ വെച്ചു നോക്കുകയാണെങ്കിൽ ഒരു കൊടു നോക്കണെങ്കിൽ എന്താ നമ്മളെ കടയിൽ വണ്ടി ഉണ്ടാാവും
ആഹ് ഇങ്ങളെന്തായല് വണ്ടിയ ചിത്രം ഉണ്ടെങ്കി നമ്മള നമ്പറിലേക്ക് ഒന്ന് അയച്ചേര്. നമുക്ക് വാക്കികൾക്ക് കുടുംബക്കാർക്കായി കാണിച്ചു കൊടുക്കാനാ ആ ഈ നമ്പർക്കയച്ച മതി പിന്നെ നിങ്ങളെ കട എവിടെ വരുന്നേ?
നമ്മളെ കട മറ്റേ ഒര് ഭക്ഷണശാല ഉണ്ടല്ലോ
എവിടെ അങ്ങാടിത്തെ?
അങ്ങാടീത്തെ
ഏതയാ ഇപ്പ അടുത്ത് അറിയപ്പെട്ട ഭക്ഷണശാല
ആഹ് അയിന്റെ ഓപ്പോസിറ്റ് യിട്ട് അതിന്റെ എതിർ സൈഡിലായിട്ട് വരുന്നല്ലേ ഒര്
ആഹ് ആഹ് ആഹ് കുറച്ച് ആ ഉള്ളക്ക് അങ്ങട്ട് താകാടിന്റെ ഭാത്തക്ക് വരുന്നേ ആഹ്
ആളായിറ്റ് വരുന്നേ
നമ്മളിന്നെ ന്നാ കൊറച്ച് കഴിഞ്ഞിട്ടൊരു മഹരിബ് ആകുന്നെന്ന് കുറച്ച് മുന്നേ നമ്മൾന്ന് കടക്കന്ന് വരുന്ന വണ്ടികൾക്കെ വണ്ടികൾ ഉണ്ടല്ലോ അവിടെ അല്ലേ?
ആ വണ്ടികളൊക്കെ ഉണ്ടാവും ഞാൻപ്പ ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഇണ്ടാവും പിന്നെ ഇങ്ങളിനി വന്ന് കണ്ട് ആഹ്
ത എന്താ താറിന്റേം ഫോർച്യുനറിന്റെ ഒക്കെ വില പറഞ്ഞില്ല അത എങ്ങനെയ വരുന്നത്?
അതെങ്ങനെ യിച്ചാല് എന്താ താറിന് അഞ്ചും പിന്നെ ഫോർച്യുനറിനമ്മള് കൊറച്ച് എന്താ പൈസ ചെയ്ത വണ്ടിയാണ് നല്ല രസണ്ടാവും കാണാന് ആയ് നമ്മള് ആറാണ് വാങ്ങല്
ആറ്ണ്ട് ഇല്ലേ
ആ മ്മള് നിങ്ങള് മൂന്ന് വണ്ടിയൊക്കെ എടുക്കണുണ്ടെങ്കി നമ്മൾ അതിന് മട്ടം പോലെ കൊറച്ച് തരാംങ്ങൾ വന്ന് കണ്ടി് എന്താച്ചാ പറയും
ആഹ ആയിക്കോട്ടെ അ നമ്മൾ എന്തായാലും മൂന്ന് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കണേ എന്തായാലും എടുക്കും ടുക്കുകവാണെങ്കിൽ മൂന്നാണ്ണം എന്തായാലും എടുക്കും കാരണം നമ്മക്ക് എല്ലാർക്കും പോകേണ്ടോണല്ലോ നമ്മ നമ്മളെ വീട്ടിലൊന്ന ഇണ്ടായിന്ന് പക്ഷെ അത് പണിക്ക് നിർത്തിയാണ് അത്പ്പ ഇങ്ങനെ കിട്ടു ലാ എന്നാ പറഞ്ഞ നമുക്ക് ഈ വര്ന്ന എന്താ തിങ്കളാഴ്ചയാണ് നമ്മള് പരിപാടി വരുന്നെ
ആഹ് ആഹ് ആഹ്
അപ്പൊ ഓഫ ഒക്കെ കിട്ടുലന്നാ പറഞ്ഞേ ഇനി കൊറെ കാലം വീട്ടിൽ നിർത്തിട്ടോണ്ടേ ഐന് കൊറെ പണിണ്ടായിരുന്നു കുറെേ കേടുപാടുകളന്നെ തീർക്കാണ്ടായിരുന്നു
ആഹ അങ്ങ അല്ല നിങ്ങള് പെരവിടായിട്ട് വരുന്നത്?
നമ്മള ഇവിടെത്തന്നെ നമ്മളെ പഴേ വിദ്യാലയത്തിന്റെ ഓപ്പോസിറ്റിന്നെ
പലേ പഴേ വിദ്യാലയത്തിന്റെ ഓപ്പോസിറ്റോ?
ആഹ്
അവിടെരു ചെറിയോനെ അറിയോ?
ആഹ് ആ മളെ മ്മള ചങ്ങായിയാണ്
ചെങ്ങായോ?
ആ ആഹ്
ആ ഓനെ എങ്ങനെ അറിയാ?
ഓന നമ്മളെ വല്യായാക്കൂന്റെ ഇതിന്റെ ഒപ്പമള്ളതാണ് അപ്പൊ നമ്മളവിടക്കൊക്കെ വരല്ണ്ട് അങ്ങനെ അറിയാ അത്ങ്ങളെ ആരാ?
അല്ല അത് നമ്മളെ ചെങ്ങായാണ് ആ
ഓനയിപ്പോ ഓപ്പ ണ്ട ആ ഓന ഇപ്പോ ഉണ്ടായിന്നല്ലോ ഓനെ ഇതുവരെ ണ്ടായിരുന്നു വീട്ടില്ണ്ടായിരുന്നു കൊറച്ച് മുന്നേ പോയത് എങ്ങ്ട്ടോ പോണംന്നറഞ്ഞിട്ട് ഓന്റെപ്പം ഏത് സമയോം ഉണ്ടാവലുണ്ട് അങ്ങനെ മ്മക്ക് പരിചയായതാ
വല്യാകാ പറിമ്പം ആരേകരം?
ഏഹ്
വല്ല്യാക്കറിയുമ്പോ ആരാക്കാരം?
വല്ലാക്കാരി മംന്റെ എന്താ മൂത്താപ് ഓൻ്റെ പേരോ?
സിറാജാ?
ഏ ഹ് നജീബ്
ഉം അ
ഹലോ
ആഹ അപ്പൊ ഞാന്ന സിറാജാന്നാ കരുതിക്കെണെ
അല്ല സിറാജല്ല ആഹ പിന്നെയ് എന്താ ഞമ്മട്ത്തെ വേറെന്താണ്ടാവാ? ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വസ്ത്രം?
ഉ
ഏഹ് വസ്ത്രം കാര്യങ്ങളെന്തെങ്കിലും കൊടുക്ക്ണ്ട നിങ്ങള് വാടക -
നമ്മളെ കീയ്‌ലൊന്ന്ണ്ട് നമ്മളതല്ല
ആഹ അ അത എങ്ങനെയൊക്കെരം നമുക്ക്?
ഞമ്മളാണെങ്കി ഒപ്പിച്ചേരാ ഓ നമ്മെളെ ചങ്ങായിന്നേണ്
അതെ അതിന്റെ കട എവിടെണ്ടാ വരുന്നേ
അയിന്റെ
ആ പറയൂ, ഇവടെ കൊറച്ച് തെരക്ക് താങ്കൾ പറയ്.
ഇന്റെടെ ഓപ്പോസിറ്റ് ന്നമ്മളെ എന്താ മറ്റേതിന്റെ ഓപ്പോസിറ്റ്. മറ്റേ നേരെ എദിർസൈഡിലായിട്ട് വര്ന്നേണ്.
ആഹ്‌, ങ്ങളെ ങ്ങളെ ഇതിന്റെ കടൻ്റെ ഓപ്പോസിറ്റന്നെ?
ഏ ഞമ്മളെ വസ്ത്രശാലണ്ടല്ലോ.
ഏത് മനസ്സിലായ്ല്ലാ.
അയിന്റെ എതിർ സൈഡ് ഞമ്മളെ ബീ ഫോർത്ത്.
ആഹ്, ആ പ്പൻസിലായി പൻസിലായി.
അയിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വര്ണ്.
ആഹ്‌. ഓ അത് ഞമ്മൾ നോക്ക്യോട്ട് ഉറപ്പൊന്നുല്ലിയ നമ്മളെന്തായാല് അത് ഞങ്ങള് ഈ നമ്പർക്കന്നെ വിളിച്ച്ങ്ങാണ്ട് ഞാൻ അന്വേഷിക്കാം. അവ്ടുത്തെ നമ്പർ ഏതാണ്? ഇങ്ങള് എന്തായാലും ഈ നമ്പർക്കൊന്ന്
എന്ത് ച്ച് എന്താച്ച് നിങ്ങള് വന്ന് കാണെല്ലേ വസ്ത്രത്തിന്റെല്ലേ?
വസ്ത്രത്തിന്റെ വസ്ത്രത്തിന്റെ ന്നമ്മള് വണ്ടി കാണാപ്പ വരാ ഒര് പ്പ പയിനഞ്ച് മിൻറ്റ് അയിന്റെ ഉള്ളിൽവരാ.
ഞാൻ പറയുമ്പോ വണ്ടി കാണാ വരുമ്പോ തന്നെ എന്താ വസ്ത്രത്തിന്റെ കടേക്ക്
അല്ല അമ്മക്ക് നേരല്ല ന്നമ്മക്ക് വേറെ വൈക്ക് പോവാണ്ട്.
അങ്ങനേണെങ്കി അങ്ങനെന്നാ ഏ.
ആ അല്ലീ പിന്നെ ഒരീസം നോക്കാ, ഇക്ക് രണ്ടീസണ്ട് ടൈമ് പക്ഷെ ഇവടെ കിട്ടീട്ടില്ലെങ്കി ഞമ്മക്ക് വേറെ സ്ഥലം നോക്കണേ, അതൊണ്ടാറിണേയ്.
ആഹാ ആഹാ അങ്ങനെ.
അഹ്.
ന്നാ ശെരി ങ്ങള് ഹ് വന്നോളി.
ആഹ്‌, ങ്ങളെയ്ന്റെ ആ വ്ളി ക്കാ ലെ നമ്പർ ഇങ്ങള് ഇന്റീക്ക് അയക്കിന്നാ പിന്നേ ഞാ ഒരു പയിനഞ്ചിൻറ്റോണ്ട്, ഞങ്ങള് വരും അങ്ങട്ട്.
ആ ആ ആ ഞാൻ അവടെണ്ടാവും, ആ അവടെണ്ടാവും അവടെണ്ടാവും.
ആഹ്‌ ആഹ്‌ ന്നയ് ക്കോട്ടേന്നാ.
ഉം, ശരി ന്നാ.